ആഹ് കേക്കുന്നില്ലേ ഓഹ് കേക്ക്ന്ന്ണ്ട് എന്താ പാട് എന്താ ചെയ്യ്ണ്
ഒന്നുല്ല കുളിക്കാമാണ്ടി നിക്കെയ്ന്ന് പണിയൊക്കെ കഴിഞ്ഞ് ഉം അടിക്കാണ്ടയ് ഫ്രീആയില്ല യൂണിഫോം അടിക്കാൻ കിട്ടീണ്
ആഹ് ആഹ്
അത് വെട്ടി വെച്ചണ്ട് ഇനി അടിക്കണം ഉം
ആഹ്ഞാന് ഇതെമാതിരി യൂണിഫോം പിന്നെ സ്കൂൾന്ന് കിട്ടിയോ അപ്പൊത്തിന്
ആഹ് ഓഹ് ഇവിടെക്കിട്ടി
ഏഹ് ഞങ്ങക്ക് സ്കൂൾ തുറന്നിട്ടേ യൂണിഫോം കിട്ടുള്ളൂ
ആഹ് ശെരി ഇപ്രാശ്യം നേരത്തെ കൊടുക്ക തുറക്കുമ്പന്നെ ഇടണം എന്നാണോല് പറയ്ണത്
ആഹ് ആഹ് ആഹ് ശെരി ഞങ്ങളത് ഇനി യിപ്പോ യൂണിഫോം കിട്ടിയാലും തന്നെ ആഹ് ഇടാനാകുമ്പോ ഒരു ഓഗസ്റ്റ് ഒക്കെ ആകും അത്‌വരെ കളറില കുട്ടികള് പോവ്വ
ആഹ് ആഹ് അതെയാ അങ്ങനെന്ന ഇനി ഇവടേം പക്ഷെ ഇപ്രാവശ്യം നേരത്തെ വെക്കേഷനിൽ തന്നെ കൊടുത്തക്ക ജൂൺ ഒരു മാസം ഓല് കളറ് ഇട്ടാലും പിന്നത്തെ മാസം യൂണിഫോം ഇടട്ടേ നേരത്തെ കൊടുത്തയച്ചണ് ഉം
ആഹ് ആഹ് ആഹ് അത് ഇനി തൊറന്ന് പി ടിഎ മീറ്റിങ്ങിന്റെ അന്നാണ് ഞങ്ങക്ക് കിട്ടുള്ളൂ യൂണിഫോം തുണി പിന്നെ ഞാന് ഇതേമാതിരി പു ത്ത് പോയി അടുപ്പിക്കൊന്നുല്യയൊട്ടൊ ഞാൻ തന്നെ അടിക്കാണ് ചെയ്യ
ആഹ് ആഹ് ആഹ് അതന്നെ നല്ലത് അവനാനെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയെങ്കിൽ അതാണല്ലോ ഏറ്റവും നല്ലേ
ആഹ് ഞാനീ ഞാൻ എൻക്ക് ഞാൻ പഠിച്ചി ആഹ് എങ്ങനെ പഠിച്ചിട്ടുണ്ടോ പുറത്തു പോയി പഠിച്ചിട്ടുണ്ടോ ഇതൊക്കെ
ആഹ് ഞാൻ പഠിച്ച്ണ്
സ്റ്റിച്ചിങ് ണ്ട് ലേ ആഹ് ഞാന് ഇത് മാതിരി യൂ യൂട്യൂബ് ഒക്കെ നോക്കിങ്ങാണ്ടാണ് ഞാൻ ചെയ്യല്
ആഹ് ആഹ് അല്ല അങ്ങനെ ചെയ്താലും മതി അവനവന്റെ മക്കൾടെ അടിക്കാൻ കഴിഞ്ഞാലേ ഉം പുറത്തു പോയി പഠിച്ചാല് കൊറ ശരി ക്കെന്നെ മെഷർമെന്റും അയിന്റെകാര്യങ്ങളൊക്കെ വന്ന് ക്ലിയറാക്കാം ഉം അളവ്ട്ക്കുന്നതൊക്കെ പിന്നെ മക്കൊക്കെ ആവുമ്പോ പിന്നെ നമ്മുക്ക് വിഷ ല്ലയ് നമ്മള് പെറ്ത്ത്ക്ക് അടിച്ച് കൊടുക്കുമ്പോളേ അളവും കാര്യം കററ്റ് ആയില്ലെങ്കില്
ആ അത് ശരിയാണ് ട്ടോ ഞാനിപ്പോ ഇന്റെ ഹ് ഞാൻ ഇപ്പ യൂട്യൂബ് നോക്കി പഠിച്ച പഠിച്ചതാണ് പക്ഷെ ഞാൻ ഇന്റെ മക്കൾക്ക് വേണ്ടി മാത്രേ ആണ് ഞാന് സ്റ്റിച്ച് ചെയ്യുള്ളൂ പുറമേക്കാർക്ക് എനിക്ക് സ്റ്റി ചെയ്യാനൊരു പേടിയാണ് മെഷർമെന്റ് കററ്റ്
ആഹ് കറക്റ്റ് ആയില്ലെങ്കിൽ പിന്നെ പെടുവല്ലോ
ആഹ് ആഹ് പിന്നെന്താ നല്ല മഴന്റെ ഇപ്പൊ മഴേണ്ല്ലേ
ആഹ് മഴയാണ് മഴ ഉം മിനിഞ്ഞാന്നൊക്കെ ഇപ്പൊ നല്ല ഇടിം മഴേം ഇന്നിപ്പം മൂടലാ ഇന്ന് വെയിലില്ല
ആഹ് ഞങ്ങളങ്ങനെതന്നെ രാവിലെ തിരുമ്പല് കഴിച്ചുട്ടോ വല്ലാ പണി തൊടങ്ങണേന്റെ മുമ്പ് തിരുമ്പലൈച്ചും ഇന്നാ പിന്നെ മൂടലാണെങ്കില് പൊറ ത്തിക്കിട്ട് വെ വെള്ളം ഒലർന്നെങ്കിലും നിക്കൊല്ലോ വിചാരിച്ചിട്ട്
ആഹ് അഹ്ശെരിയന്നെ ഉം ഉം ആഹ് തിരുമ്പല് കഴിഞ്ഞാ തന്നെ അമ്മളെ പകുതി പണി കഴിഞ്ഞ്
ആഹ് പിന്നേണ് വേറെ അകം അടിച്ചുവാരി തൊടക്കലും മറ്റേ പണികളൊക്കെ പിന്നേണ് പോവാ ഫുഡ് ഇണ്ടാക്കലൊക്കെ പുന്ന് രാവിലെ ഉം രാവിലെ രാവിലെ ചായക്ക് കടി ഇണ്ടാക്കിംകാണ്ട് പിന്നെ വേഗം ചായ കുടിച്ച് പിന്നെ വേഗം എറങ്ങല് തിരുമ്പാനാണ് പിന്നെ അയിന്റെ ശേഷാണ് ചോറ് വെക്കലും അകവടിച്ചുവാരി തൊടക്കലും ക്ലീനും കാര്യങ്ങളും
ആഹ് ആഹ് ആഹ് അതയോ അത് സുഖാണ് ഒരണക്കിന് പിന്നെന്താ പിന്നെമ്മക്കാണ്ട് കു ളിച്ചാ മതി. പിന്നെ ഇതെല്ലാം കൈഞ്ഞിട്ട് പിന്നങ്ങട് തിരുമ്പാനിറങ്ങുമ്പം മൻസ് ഞമ്മക്കന്നെ ഒരിടങ്ങേറാണ് പിന്നെ തിരുമ്പലൊക്കെപാടെ കഴിയുമ്പോത്തിന് പാട് നേരം ആവും
ഉം ഇന്നാ തന്നെ അത്ര നേരത്തെ നമ്മള് തിരുമ്പീ ട്ടന്നെ എന്നാലും ഒണങ്ങി ശരിക്കുംഅങ്ങട് ഒണങ്ങി കിട്ടൂലാട്ടോ ഇത് എന്നട്ട് ഒണങ്ങാന് എന്നാൽ ലും നന്നായിട്ട് വാർ ആഹ് അതോണ്ടാണ് എന്നാലും രണ്ടീസാവുമ്പോ പിന്നെ പിന്നെ ഉള്ളില് ഞങ്ങക്കൊരു ഷെഡ്ഡുപോലെ കെട്ടീട്ടുണ്ട് പിന്നെ ഞങ്ങള് ഇവടുന്ന് ഒണങ്ങാത്തെ ഞങ്ങൾ അവടെ ഷെഡ്ഡില് ഉള്ളില് ഷെഡ്ഡില് കെ ട്ടും ഇത് പിന്നെ അവടുന്ന് അത് നന്നായിട്ട് ഒണങ്ങും
ആഹ് മതി കാറ്റട്ടിയാലും മതി ഉം
ഉം കാറ്റിട്ടിയാ പിന്നാങ്ങ് ഒണങ്ങും അങ്ങനെയാണിപ്പം മഴയാവുമ്പം നല്ല അടിച്ചുടച്ച മഴയാണെങ്കി ഷെഡ്ഡിന്ന് ഒണങ്ങാൻ പ്രയാസാണ്
ആഹ് പ്രയാസാവും പിന്നെ മിഷീനുണ്ടെങ്കി പിന്നെ അയില് ഒണക്കിങ്ങാണ്ട് അമ്മക്ക്
ആഹ് അതെ ആഹ് ഞാനിപ്പൊ പറഞ്ഞപ്പോ ഞങ്ങക്ക് ഇവടെ വാഷിംഗ് മിഷീന് ഇല്ലാത്തോണ്ട് ഇപ്പ അഹ് ഞങ്ങക്ക് ഈ വെയിലിന്റിം കാ റ്റിന്റിം ചൂടന്നെ വേണം വാഷിംഗ് മിഷീൻ ഇല്ലാ ത്തോണ്ട്പ്പം ഉണ്ടെങ്കിൽ സുഖാണ് അയിലിട്ടാണ്ട് ഒണക്കിയാല് നമ്മക്ക് പിന്നെങ്ങട് ആഹ് ചെറിങ്ങനൊരു കാറ്റിട്ടിയാ മതി അതാണ്ട് ഒണങ്ങി ഈ പോളിസ് റ്റ് സൈസൊക്കെ ആണെങ്കി അയിനന്നെ നമുക്ക് ഒണങ്ങിങ്ങാണ്ട് വരും അത് പിന്നെ വെയിലത്തിടണ്ടീയ ആവശ്യുല്ല
ഉം ഉം ഉം ആഹ് പിന്നെ ഇഞ്ഞ് അങ്ങൻത്ത കുട്ടിയളെ യൂണിഫോമൊക്കെ ആയാലും ഒന്നാണ്ട് കാറ്റട്ടിയാലേ
ആഹ് അതെ
ഉം
അഹ് അഹ് ഈ മഴക്കാലത്ത് നല്ലൊരു കാര്യാ ആഹ് അതെ അതാണ് മഴക്കാലത്ത് ഭയങ്കര മഴക്കാല പ്രത്യേകിച്ചുകാണം അതിനാണ് പ്രശ്നങ്ങള് മഴ ക്കാലാവുമ്പല്ലേ ഉം പിന്നെയാണെങ്കില് ഇപ്പൊ വെയിലും മഴയും വെയിലും മഴയായോണ്ട് നല്ല
ആഹ് കൊതുക് നല്ലോണ്ട് ചെറീയ സൈസ് കൊതുക് കുട്ടിയളൊക്കെ കടിച്ചിട്ടേ മേല
ങ്ങ് ഹാ ഇവടേം അങ്ങനതന്നെ നല്ല കൊതുകാ കൊതുക്ച്ചാല് ഞമ്മള് ഞങ്ങളാടെ ഞങ്ങളെ ഏരിയാന്ന് പറഞ്ഞാ പാടത്തിന്റൊരു ഏരിയാണ്
ആഹ് പാടും റബ്ബറും ഉണ്ടെങ്കി പിന്നെ കൊതു
ആഹ് അത് രണ്ടൂണ്ട് അത് രണ്ടൂണ്ട് ഇങ്ങട്ട് ഒന്ന് പാ പാടത്ത് ക്കൊന്ന് എറങ്ങാം വയ്യാ അപ്പോത്തിനന്നെ എറങ്ങുമ്പോത്തിന് റമ്പെ എന്തോര് കൊത് കൊത്കാണ്ട് പൊതിയാണ് അമ്മള് ഒഴിവാക്കിട്ട് കൊത്ക്നെ തട്ടി മാറ്റിയിട്ടും കാര്യില്ല കൊത്ക്ങ്ങട്ട് പൊതിയാണ് എറങ്ങാനൊരു ഉം ഒന്ന് പാടത്ത്ക്കൊന്ന് എറങ്ങാനേ പറ്റില്ല ഈ വെള്ളം മഴയ്തോണ്ട് വെള്ളം പ്പാളയിലൊക്കെ ഇങ്ങനെ കെട്ടിക്കണോണ്ടേ അതോണ്ടാണ് അച്ചേക്ക് വെരുന്നത്
മക്കളൊക്കെ നല്ലോണം ഉം ശ്രദ്ധിക്കാ രാത്രിക്കെ എന്തേലും വല ഇടയ എന്തേ ചെയ്യേണ്ടി വെരും
ആഹ് പിന്നെ രാത്രി ഞങ്ങൾ കൊതുക് തിരി കത്തിക്കണോണ്ട് രാത്രിയിൽ ഞങ്ങള് വലൃ പ്രശ്നില്ല ഈ പകലാണ് ഈ കുട്ടികളീ മാങ്ങുറക്കാന് അങ്ങന തൊരുന്നൊക്കെ ഇങ്ങന പാടത്ത് കൂട പോവേ അപ്പൊ ആ സമയ ത്ത് ഞാനും ഒപ്പം പോല കുട്ടിയള് കേറി കാറ്റുന്നാല അപ്പം പോവും അവിടെ നൽ വല്യൊരു മൂച്ചയുണ്ട് അയി അയിമന്ന് അങ്ങനെ വീണോം നല്ല പഴുത്ത മാങ്ങേം എന്നട്ട് അത് പെറുക്കാനും വേണ്ടീട്ട് പോം അങ്ങട് ഉം ഇപ്പം മഴ ക്കാലയണ്ടേ നല്ല മധുരാണ് എന്നിട്ട് പിന്നെ ഓലങ്ങട്ട് പോവും പക്ഷെ എനിക്ക് പോണേന് കൊഴപ്പൊന്നുല്ല ക്ഷെ ഇതാണ് ഈ കൊതുകാണ് ഇങ്ങട്ട് ഞാൻ ഫുള്ള് കുപ്പ് ഫുള്ള് കയ്യില്ലേ കുപ്പായൊക്കെ ഇട്ട് പിന്നെ അയിനനുസരിച്ച് ചില്ല് പാന്റൊക്കെ ഇട്ടിട്ടൊക്കെയാ ഞാൻ പറഞ്ഞയിക്കാ
ആഹ് ശരി
ഉം അല്ലാത കയ്യൂല കാരണം അയിനാത്രം ആഹ് അയിന് മാത്രം കൊതുകുകളാണ് വരുന്നത് ഉം എന്നിട്ടെന്താ ചോറൊക്കായോ
ഇല്ലേ ചോറ് ആ ചോറ് രാവിലെ ആക്കും മോൾക്ക് ട്യൂഷന് പോവാള്ളോണ്ടേ
ആഹ് ആ ആ അപ്പൊ അങ്ങനെ ചോറ് വേ ആവൂല്ലേ
ആഹ് ചോറ് വേ ആവും പിന്നെ ഇന്നിപ്പ മീന് വന്നിട്ടില്ല മീൻ വാങ്ങണം മീൻ വെരുമ്പോ കൊണ്ട്രീക്കാരം
എന്താ കറി എന്താ
കറിയൊന്നും നോക്കിയില്ല മീനെന്താ കൊണ്ടെരണേ നോക്കട്ടെ അയിനനുസരിച്ചാ വെക്ക്
അയേ ആഹ് ആ കറിയക്കാൻ പറ്റിയ മീനാണെങ്കില് അതും കറിവെക്കുവെ ആ കറിയൊക്കെക്കാറല്ലേ
ന്ത് കറി വെക്കും ബാക്കി പൊരിച്ചു ഇനീപ്പൊന്നും നോക്കീട്ടില്ല ഒന്നും വെള്ളരിക്കൊണ്ട് ഉണ്ടാക്കിട്ടില്ല ഇനീപ്പട നിക്കട്ടെ വിചാരിച്ച് വേഗം മീൻ കൊണ്ടെരന്നെ അറിഞ്ഞിട്ട് വെക്കാ വിച്ചാര്ച്ച്
ആഹ് ഇപ്പ ഇനി മീൻ വെര്ലുണ്ടോ ഞങ്ങക്കവിടൊന്നും വരുന്നില്ലല്ലോ മീൻ മീ വെരലുണ്ടോപ്പോ
ത്യാവുന്നാളെ കണ്ടീല്ല
ഏ മീ മീനിന് വെല കൂടുതാണയോ കൂടുതലാണെന്നാ തോന്നുന്ന ല്ലേ
ഇന്നലെ വാങ്ങീന്റെ മത്തിക്കന്നെ നൂറ്റി അമ്പതാ
ആഹ്
ആപ്പ പിന്നെ വാങ്ങൻല്ലാതെ പിന്നത്ത് കൂട്ടാണ്ടാവൂല്ല മക്കളുള്ളപ്പളേ
ഉം ഇവിടെ പിന്നെ ഞങ്ങക്ക് ഉച്ചക്ക് മീന് എപ്പളേങ്കിലൊക്കെ ഇണ്ടാവുള്ളൂ പിന്നെ വൈകുന്നേരം പിന്നെ ആരെങ്കിലും പണി കഴിഞ്ഞു വേരുമ്പോ ചെലപ്പോ കൊണ്ടുവരും അപ്പ പിന്നെ രാത് ത്രീകക്കിണ്ടാവും ഇന്ന് രാത്രി പിന്നെ വൈകുന്നേരം കൊറേ മീനുണ്ടെങ്കില് അത് കൊറച്ചെടുത്ത് വെക്കും ഉച്ചക്കക്ക് പിറ്റേന്നക്കെ ഉച്ചക്കക്ക് അങ്ങനെ ഇട്ത്തെക്കും ഉം. പിന്നെ ഇന്ക്ക് ഇവിടെപ്പ ചോറും, ചോറു ആയി. കറിയുവായ് ഉപ്പേരിയായി. ഞ് ചക്കക്കുരു ഇണ്ട് അത് കറി വെക്കണം പറയ്ണ്ടായ്നി ഇമ്മ.
ആഹ് ചക്കക്കുരുക്ക് പരിപ്പോ വെള്ളരിക്കേ ഒക്കെ ഇടാൻ മാണം.
ആഹ് അതല്ലേ അയ്ൻ്റെ ടേസ്റ്റ് അ ഒറ്റക്കാവുമ്പോ അത്ര ടേസ്റ്റ്ല്ല ല്ലേ. അങ്ങനെ എന്തേങ്കിലുംക്ക അയിക്ക് കൂട്ടി വെക്കും ആഹ് എന്തേം കൂട്ടി വെക്കണം അപ്പൊ അയിൻ്റെ പിന്നെ അതേമാതിരി ഈ ഞമ്മളെ ഈ മൂക്കാത്ത ചക്കന്റെ കുരു ണ്ടാവൊല്ലോ. പൊടി കൊറ്ഞ്ഞ കുരു.
പൊടി കൊറ്ഞ്ഞെ.
ആ കുരൂന്, ആഹ് ആഹ് അയ്നോട് ഉപ്പേര്യെച്ചാ നല്ല ടേസ്റ്റാ. എന്താച്ചാല് അത് താ അത് വാ ഒന്ന് പുഴുങ്ങിയെടുക്കാ എന്ന്വെച്ചാല് ഉപ്പിട്ടാട്ടൊന്ന് വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കാ ചക്കക്കുരൂനെ. ആഹ്. ന്ന് ട്ട് പിന്നെ ഇന്നട്ട് പിന്നെ നമ്മൾ തൂമിച്ചുമ്പോ അയിക്ക് പച്ചം, ഏഹ് മുളക് പൊടിയില്ലേ?
ആഹ്.
മുളക് പൊടിം മഞ്ഞപ്പൊടി ഇട്ടാണ്ട് പിന്നെ തൂമിച്ചാ മതി.
തന്നെ. അതൊന്ന് ഇണ്ടാക്കിയോക്കണം ഇന്നാല്.
ഉം അങ്ങനെ ഇട്ടാ ഇന്നാ പിന്നെ നല്ല രസാ. ഉം അപ്പൊ നല്ല രസാണ് ആ മുളക് പൊടിയൊക്കെണ്ടാവുമ്പോ.
ഉം. ആ കുരു ആണെങ്കി മറ്റേ കുരുവിന്റെ മാതിരി അല്ല പെട്ടെന്ന് നന്നാക്കാൻ കയും.
ആഹ് ആഹ് പെട്ടെന്ന് കയ്യും. അയിന്റെ മറ്റേ അയിന്റെ എത്ത ഞൗണ്ടിയോ എന്താ അയ്ന് പറയെല് ആ സാനം വേം പോരും. ഉം. ഇന്നാലു ഇങ്ങനെ ഓരോന്നീച്ചെ ഓരോന്നീച്ചെ ഓരോന്നീച് എടുക്കാനു ഒരു പണിയാണ്. ല്ലേ?
ഏഹ്, ആഹ് അതാണ്. പിന്നെ മൂക്കാത്തതാകുമ്പോ അത്ര വെല് പ്പണ്ടാവൂല ഇന്നാലും വേം പ ചൊരണ്ടെല് പെട്ടെന്ന് തീര്വേ.
ആഹ് അതെ അത് അയിന്റെ തോല് വേം പോരും.
ആഹ് പോരും മറ്റെത് ഇങ്ങനെ ചൊരണ്ടി ചൊരണ്ടി ഇട്ക്കുമ്പോ കൊറെ സമയാ. ഇത് അയ്ന്റെ സമയം കൊണ്ട് നമക്ക് ഫുള്ള് പണിട്ക്കാ.
ഉം ഉപ്പേരി എന്തെങ്കിലും ഇണ്ടൊ അൻക്ക്?
ഉപ്പേരിക്കൊന്നും ഇല്ല. വെണ്ടണ്ട്, വെണ്ടനോട് ഇവടെ പിന്നെ ആർക്കും താല്പര്യല്ല. അപ്പ ഞാൻ കറി വെക്കലാ.
ഏഹ് തന്നെ. ഞങ്ങക്ക് ഇവടെ ഇന്ക്ക് ഇവടെ വെണ്ട, പിന്നെ ഞമ്മള് ഈ വെണ്ട ശരിക്കും പച്ചമുളക് ഇട്ടിട്ട് വെക്കൂല്ലേ? പച്ചമുളക് മാത്രം ഇട്ടാട്ട് കടക് പച്ചമൊളക് ഇട്ട്ട്ട് ആ ഇന്ക്ക് അങ്ങനെ വെക്കണതാ ഇനിക്കിഷ്ടം.
ആഹ് യ് വ് ഇൻക്കും ഉപ്പേര്യെന്നെ ഇഷ്ടം പക്ഷെ ഇവടെ മ മക്കളായാലും കുഞ് ഹാ ഇതായാലും അയിനൊന്നും ഇഷ്ടല്ല. അതെന്ത് വെച്ചാല് അതൊര് ക കി ഇതാണ് പറയും.
ഒരു വഴുവഴുപ്പ്.
ആ വയുവയുപ്പ് ഓൽക്ക് ഇഷ്ടല്ല ഇഞ്ഞ് തേങ്ങ വറുത്തരച്ച് കറി വെച്ചാല് ഓല്ക്ക് നല്ല ഇഷ്ടാ. നമ്മള് സാമ്പാർ വെക്ക്ണ മാതിരിയേ.
ആഹ് ആഹ് ആഹ് അങ്ങനെ ഇഷ്ടാണ് ല്ലേ. ആഹ് ഇ ൻക്ക അയിന്നാണ്. ഇൻക്ക് പച്ചമുളക് മാത്രം ഇട്ടാട്ട് ല്ലെ വെണ്ട ഉപ്പേര്യാണ് ഇൻക്കിഷ്ടം. ഇവടെ ആഹ് ഇവടെല്ലേ ഇവടൊക്കാണെങ്കി ഞങ്ങള് തക്കാളിയൊക്കെ ഇട്ടാട്ടാണ് ഉപ്പേരിയാക്കി ഇവടെ വെക്കട്ടോ. ഇക്കയ്ലാറെ ഇഷ്ടം ഇങ്ങനേണ് ഉം.
ടേസ്റ്റ് മറ്റതാ ഉപ്പേരിയാക്കി വെക്ണതാ. ആഹ് ഇഞ്ഞ്പ്പം സ്കൂൾ തൊറക്കാനായി. സാധനങ്ങൾ വാങ്ങാനായി ഇഞ്ഞിപ്പയിനുള്ള ഒരുക്കെണ്ട്. പെരുന്നാള് സ്കൂളൊറക്കല് എല്ലമ്പാടെ ഒപ്പാണല്ലോ?
ആഹ് എല്ലുംപാടെ ഒപ്പാണ് ഏതിയാലും ഇന്നാ അയി ഇന്നാ അയ്ക്കോട്ടെന്നാ ശരി ന്നാ ഇന്ന ഞാൻ പിന്നെ വിളിക്കാട്ടോ? ഇന്നാ ശരി. ഉം